ആഹ് എന്തൊക്കെയാ വർത്താനം?
നല്ല വർത്താനം എന്താ അവിടുത്തെ വർത്താനം മഴൊക്കെ ഉണ്ടോ?
മഴേ
ഉം ഇവിടെ രാവിലെ തന്നെ മഴയാ.
ആഹ് ഇവിടെ മഴൊന്നുല്ല. ചായകുടി കഴിഞ്ഞോ?
ഉം തുടങ്ങീട്ടന്നല്ല
ഏഹ്?
ഞാൻ ചായ കടി ഇണ്ടാക്കാൻ തൊടങ്ങീട്ടന്നെ ഇല്ല.
ഏഹ്? ഞങ്ങള് ചായ കുടിക്കാൻ ഒര്ങ്ങായിരുന്നു. അപ്പളാണ്. ആഹ് ചായയും കടിയൊക്കെ ആയി. സൗണ്ട് കൊറവ്ണ്ടല്ലോ?
കേക്കണില്ലാ?
ആഹ് കേൾക്ക്ണുണ്ട് ചെറുതായിട്ട്.
എന്താവോ ചെലപ്പം ഉണ്ടാവലുണ്ട് അങ്ങനെ പ്രശ്നം
ഇണ്ടവാലുണ്ടോ ഉം
ആരെങ്കിലുമൊക്കെ വിളിക്കുമ്പോ ഇന്ക് അങ്ങനെ ഫെ കിട്ട് ചില ആരെയും ആരെയും കിട്ട് ഇന്ക് കേൾക്കല്ലില്ല ഓര് കുണ്ട്ന്ന് വർത്താനം പറയുന്നാത്തിരി ഫീൽ ചെയ്യല്.
ആഹ അതേമാരി നല്ലോണ്ട് കൊറച്ച് കുറവുണ്ട് സൗണ്ട്ന്ന് മാത്രം. എന്നിട്ട് കുട്ടികളൊക്കെ
കുട്ടികളൊക്കെ മദ്രസ്ക്ക് പോയിക്ക്ണ് ഞാൻ മ പോക്കുമ്പോ ഒന്നും കഴിക്കൂല്ലെ അപ്പൊ ഞാ പിന്നെ വരുമ്പോക്ക് ഉണ്ടാകൊള്ളൂ
ആഹ് നേരത്തെ പോകണ്ടാവൂല്ലേ
ആ ഒരാൾ ആറണിക്ക് പോവും ഒരാള് ഏഴ്കാലിന് പോവും.
ഇവടെ ആറ് മണിന്നെയാണ് എല്ലാർക്കും ഓലൊക്കെ പോയി വന്നു.
ഏ
ഉം
എഴേകാലാവുമ്പോ വരൂല്ലേ
ആ ഏഴേകാല് ഏഴര ആവുമ്പോത്തിന് വരും. ഉ
ആഹ്
പിൻ ഇനീപ്പൊ എന്താ ഇനി പിന്നെ ചായക്ക് ദോശണ്ട് ഇന്നലത്തെ കൊറച്ച് ബിരിയാണിണ്ട്.
ഏ എത്ര മക്കളാ
ഇന്ക് നാലാളെ
ആഹ്
ഉം
സ്കൂൾക്കും പോകാനായില്ലേ അപ്പൊ ഇഞ്ഞി.
ഉം സ്കൂൾക്ക് ആ ഒരാളിപ്പോ പോകും ട്യൂഷനുണ്ട് ഓനിപ്പോ എട്ടരക്കെ ആവുമ്പോത്തിന് പോവും. മറ്റോന് പിന്നെ ഒമ്പതര കാവുംമ്പതിന് ഒരാള് എട്ടിലും ഒരാൾ പത്തിലും
ആഹ്
അങ്ങനെ ഉം പിന്നെന്താ നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ ഡ്രെസ്സാൾ ഉണങ്ങി കിട്ടായിട്ടാണ് ബുദ്ധിമുട്ട് പറയാ
ആഹ് ഞാൻ പിന്നെ മയക്കാലം ആവുമ്പോ പൊറത്തിടലെനെയില്ലാ പുറത്ത് ത്തിട്ടാൽ അതൊരു പണിയാണ് ഞാൻ മേലെകൊണ്ടോയിങ്ങാണ്ട്.
ആഹ ഞാനും അതെന്നെ മോളില് ടെറസിന്റെ മോളിലും റൂമിലൊക്കെയായിട്ട് അങ്ങനെ ഇടലെന്നെണ് പക്ഷേ യൂണിഫോമൊക്കെ പിന്നെ വരും. അപ്പ പിന്നെ താഴെ താഴത്തെന്നെ ങ്ങനെ കൊണ്ടൊന്നു ഇടുമ്പോ പിന്നെ
മിഷിനിൽ ഉണക്കിയാൽ പിറ്റേത്തെ ദിവസാവുമ്പോയേകും ഒണങ്ങുലോ?
ആഹ് ഇവടെ മെഷീൻ ഉണ്ടായിരുന്നെ കേടാണ് മെഷീ
ആഹ ഓ അല്ലെ എന്നാ പിന്ന ഉണങ്ങൂല പടച്ചോനെ
ഒണങ്ങി കിട്ടാൻ പണിയാണ് വെള്ളം വാർന്നപോ മോൾ ആഹ ഒരു തണുപ്പന്നെകാരം എന്നിട്ട് പിന്നെ. ഉണങ്ങി കിട്ടണങ്കിൽ പിന്നെ ഇപ്പ യൂണിഫോമുകൾ പിന്നെ അങ്ങനെ വലിയ കട്ടിള്ളത് അല്ലാത്തോണ്ട് വലിയ കൊയ
മെഷീനൊക്കെ ഇല്ലെങ്കിൽ ആകെ ഇടങ്ങേറാവു കുറെ കുട്ട്യാളെക്കെ ഡ്രസ്സ് യൂണിഫോമൊക്കെ ഒണങ്ങി കിട്ടൂലാ
അതെ അതെ ഉ ഡ്രസ്സ് ഒണങ്ങി കിട്ടൽ നല്ല എട
ഞാൻ പിന്നെ കല്ലുമ്മൽ തിരുമ്പിയാലും മെഷി ഒണകൽ ഒണക്കിട്ട് തോരൊഇടോള്ളും അപ്പള് ഞാൻ വിചാരിച്ചു പറ്റൂലാന്ന് ഉം കൈ വേദന ആയിട്ട്
ആ പിന്നെപ്പോ അതൊള്ളാലോ ഇപ്പോരു പണീന്ന് വിചാരിച്ചിട്ട് ഏ
വീട്ടിൽ ഉമ്മി ഉപ്പഒകെ ഇണ്ടോയ്ച്ച
ഇല്ലേ ഞങ്ങള് ഒറ്റകാ ഇവടെ
ആഹ് വേറെ പോന്നതാവുല്ലേ
ആഹ് അത് ഉം
ഏഹേ
പിന്നെ അന്റെ കുട്യോളൊക്കെ?
കുട്ട്യോളൊക്കെവ്ടെണ്ട് ഒരാള്പ്പോ മദ്രസുട്ടന്നു ഒരാള് മദ്രസ് ത്ത്ക്ക്പോയി നൂറ്റി ഇരുപത്തിമൂന്ന് ബാക്കി ദാ ഇര്പത്തേഴ്
ഉം അപ്പഞ്ഞ് ചായണ്ടാക്കിട്ടില്ല എന്താ കടിണ്ടാക്ക്ണെ?
ചപ്പാത്തിണ്ടാക്കണം ആലോയിച്ച് ആലോയിച്ച്ങ്ങനെ കുത്ത്ർക്ക കട്ക്കുമ്പളേ ആലോയ്ച്ചുട്ടോ. നേരം വെൾക്കോളും ആലോയ്ചെലേക്കാരം പിന്നെരു ലാസ്റ്റ് സെക്കൻഡാവുമ്പങ്ങ്ട്ട് എന്തെങ്കിലുങ്ങ്ട് ആണ്ടൊർപ്പിച്ചാണ്ട്ണ്ടാക്കാ ഇപ്പന്ന് രാവിലെ തൊടങ്ങി ആലോയിച്ചലാണ് ഇത് വരെ തീരുമാനയില്ല
തീരുമാനായിട്ടില്ല ഉംഹ് ഇവടെ പിന്നെ ആലോയ്ച്ച്ക്കാൻ സമയല്ലേ ഒക്കെ ട്യൂഷന് പോവണ്ടയോണ്ടോ
ആഹ് ഉസ്കൂൾക്ക് ചോറൊണ്ടോണോ?
ചോറ് ആ ഒരാള് ദോശേ ഒക്കെ കൊണ്ടോവും ഉം
എ ഏഹ്. മ് എവ്ടെ ഓലെ ഇക്ക ഗെൾഫിലാ?
ഏഹേ? ആഹ അതെ അതെ പത്തിലാ
ഏഹേ
പത്താം ക്ലാസാര്ന്നാണ്.
മ്ഹ്
ഉംഹ്
പെങ്കുട്ടിയേളില്ലേ?
ഇണ്ട്
ഏഹേ ആഹാ രണ്ട് പെണ്ണും രണ്ട് ആണോ?
ഒരു പെണ്ണും മൂന്നാണും
ഏഹേ ആകൊരു തണിന്നൊള്ളുലേ?
ഉംഹ്
അഹ് ചെറ്താ?
ഒന്നൂല്ലേ?
ചെറുതാണോയിച്ചാ?
എന്താ പറഞ്ഞത്?
പെങ്കുട്ടി ചെറുതാണോയിച്ചാ?
അല്ലേ ഓള് എന്താ ഫിസിയോ തെറാപ്പിക്ക് പഠിക്കാ
ഏഹേ പ്ലസ്ടൊക്കെ കഴിഞ്ഞോ?
ഫസ്റ്റ്പ്പൊ ആഹാ കഴിഞൊല്ലം കഴിഞ്ഞു ഇപ്പൊ ഫസ്റ്റിയറാണ്.
ഏഹേ കല്യാണണ്ടാക്കുണ്ടോ?
ഓള് ക്കണ്ണൂരാ പഠിക്ക്ണത്.
ഏഹേ അവ്ടെ ഹോസ്റ്റല്ന്ന് പഠിച്ചാ?
ഓസ്റ്റല്ല്ന്ന് പഠിക്ക ഉം.
ഏഹ്. അഹ് ഒരു വർഷതെ കോയിസോ?
ഒരു വർഷൊന്നൊല്ല അത് നാലര നാല് വർഷം പിന്നെ ഇന്റേൺഷിപ്പ് അതാറ് മാസം നാലര വർഷണ്ട് ഉം.
മ്പെയിഞ്ഞിട്ടെയ്ക്കാരെലേ കല്യാണണ്ടാക്ക്ണെ?
ആഹ ഇൻശാഅല്ലാഹ് പഠിക്കല് കൊറച്ചൊക്കണാവുമ്പോ എന്തേലൊക്കെ നോക്കി പർ മ്മൾ അങ്ങെനൊക്കെ ചെയ്യ ഇപ്പൊ തൊടങ്ങിട്ടല്ലേ ഒള്ളൂ പൈനെട്ട് വയസു കഴിഞ്ഞു.
ആഹ് ഇപ്രാവശ്യംവും പോയതല്ലേ?
ആഹാ ഇപ്രാവിശ്യം പറഞ്ഞാ പ്ലസ്ടു കഴിഞ്ഞിട്ട്പ്പോ എന്താ അയിന്റെ ക്ലാസ്സേളും ഇതൊക്കെ തൊടങ്ങി കഴിഞ്ഞ സെപ്റ്റംബറ്ലൊക്കെ തൊടങ്ങി ഒരുവർഷം ആവുണു ഒന്നാമത്തെ ഇയർ ആണ്പ്പത് കംപ്ലീറ്റ് ആവാപോണത്.
ആ മാസ്ത്തിലാ വെർല്ല്?
മാസത്തില് ആ രണ്ടാം ശനിക്ക് വരും അയില് ഇടക്ക് വല്ല ഗ്യാപ്പും കിട്ടിയാല് അങ്ങനിം വരും ഇപ്പ ഈ രണ്ടാം ശനിക്ക് മുഹറം പത്തിന്റെ ആ സമയത്ത് വന്നിട്ടില്ല അന്ന് എക്സാമാണ് ഇപ്പ ഇന്നൊക്കെ ക്സ് എക്സാമാണ് അപ്പൊ പഠിക്കാനും ഇതിനൊക്കെ പെരില് വന്ന നട കൂല ഇഞ്ഞി അത് കഴിഞ്ഞിട്ട് രണ്ടാം ശനിക്ക് വെരാ പർഞ്ഞിട്ട് അപ്പത്തിന് എക്സാം കയ്യുല ആ നേരത്ത് അടുത്ത രണ്ട ആ രണ്ടാഴ്ചിം കൂടി കഴിഞ്ഞാൽ വരുണ്ടാവും
ഉം
പിന്നെ വല്യോനും ഇവടെ ഇല്ല ഓന് പി ജിക്ക് പഠിക്കയാണ് മോന് മോന് പത്തനംതിട്ടേണ് പത്തനംതിട്ട
ഏഹ് അപ്പൊ രണ്ടാള് മാത്ര ത്രോള്ളു പ്പൊ ക്കൊ
ആഹ് രണ്ടാളും ഞാനൊള്ളൂ ഉം
ആഹ്
ഉം ഓലെ പ്പ വന്നിട്ട് കൊറേ ആയോ പോയിട്ട് വന്ന് പോയിറ്റ് ഓലെ ഇപ്പ വന്നിട്ട് വന്ന് പോയി
ഉം ഓലപ്പ ഇവിടണ്ടേ ഓല് സ്താദാണേ പള്ളിയിലാ
ഏഹ് പള്ളീലാ അതെവിടാ
അത് ഇങ്ങനെ ഇവിടെ കരിങ്കലത്താണി റിയും പെരിന്തൽമണ്ണ അടുത്ത്
ആ ആഹ് ഇൻക്കറിയാ
ഉം അവിടെയാണ് ഇള്ളത് ആ വന്നപ്പിന്ന് വരും വ്യാഴം വന്നിട്ട് ശനി രാവിലെ പോവും അങ്ങനെ ഉം ആ രണ്ടിസം ഇണ്ടാവും
ഉം
ഉം
ചോറൊക്കെ ഒന്നായിട്ട് വെക്കല
ചോറ് ആഹ് നല്ല നേരത്തെ വെക്കൂല കൊറച്ച് കഴിഞ്ഞിട്ട് വെ വെക്കലൊള്ളൂ അപ്പൊപിന്നെ ഒന്നിച്ചിട്ട്ന്നെ വെക്കല്
ഞാനും അങ്ങനെത്തന്നെ ഞാൻ കറിം ഉപ്പേരിം എല്ലാം വെക്കും ചോറ് ഒരു പന്ത്രണ്ടണിക്ക് തീമ്മെടൊള്ളൂ
ഏഹ്
ചോറ് ഒരു പന്ത്രണ്ടണി ആവും തീമ്മെ ഇടുംബോ അല്ലാത്തൊക്കെ റെഡിയാക്കി വെക്കും പറയ
ആ ആഹ് ചോറും കൂട്ടാനും ഒക്കെ ഇണ്ടാക്കല് കൊറച്ച് നല്ലോണം അ ഇക്കണ്ട പണിയാളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടെന്നേ ചെയ്യല്
മക്കള് സ്കൂൾക്ക്‌ പോയാ പിന്നെപ്പോ തിരക്കൊന്നുല്ലല്ലോ ഒറ്റക്കല്ലേ ല്ലേ
ആ പിന്നെ തെരക്ക ക്കൊന്നുല്ലല്ലോ അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെപ്പ വേറെ ജോലിക്കോണൊന്നും ഇല്ലല്ലോ ധൃതി പിടിച്ച് ചെയ്യാന്
ഉം
അപ്പൊ അങ്ങനെ ചെയ്യും പിന്നെ
പിന്നെ
മഴ ഇല്ലാ കൊറച്ച് വെള്ളൊക്കെ ആയില്ലെ ഇപ്പ മഴണ്ട് പെയ്തോണ്ട്
ഉം ഞങ്ങൾക്ക് അല്ലെങ്കിലും വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെ ഇണ്ടാലില്ല
ഉണ്ടാവില്ലേ അ അ വല്ലല്ല വെള്ളം കൊഴപ്പൊന്നുല്ല. ജൂൺ ജൂലൈ മാസം അല്ലേ നല്ലോണം മയിതൊക്കെ ണ്ടാവണ്ട സമയല്ലേ റ
ക്ഷെ മഴ പെയ്തില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസം മഴ പെയ്തല്ലോ ഇപ്പ ജൂലൈ ഒന്നായി
ആഹ ജൂലൈ ഒന്നല്ല അന്നെ മഴ കുറവാണ് റെ
ആഹ അതന്നെ ഇങ്ങനെ ഇപ്പൊ കരണ്ടൊക്കെ കട്ടാണല്ലോ ക വെള്ളം ലേയ്റ്റ് ഇങ്ങളെ ടം മ്മ് കറണ്ട് വന്നീല
കട്ട അങ്ങന ഇല്ലല്ലോ. എത്ര സമയം പോയലുണ്ട്?
രാവില അല്ല നൈറ്റ്ല്ല പാകല്
പകലോ
ഉം എത്രാട്ടം പോലണ്ട്. ഇവിടൊക്കെ അങ്ങനെയാണ് ഉ
പകല് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല ഇടക്കപ്പള്ളയിലൊക്കെ പോുമ്പോ പിന്നെ അങ്ങോട് വരും പിന്നെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞാല് വെള്ള ഇല്ലാത്ത ചാർജ്ല്ലാത്ത അങ്ങനെയൊക്കെ ആവുമ്പോളല്ലേ കറണ്ട്റ് ഞമ്മള് ഇതെന്താ വരാ അതന്ന ഇങ്ങനെ കാത്തിരിക്കോളൂ അല്ലെങ്കി ഇപ്പ ഇത്ര വലിയ പ്രശ്നം തോന്നൂലല്ലോ
അങ്ങനെ തന്നെണ് വള്ളല്ലെങ്കനെയാണ് കാര്യയി്റ്റ് പ്രശ്നം വല്ല മറ്റേ ഇൻവെർട്ട ഉണ്ടാകുമ്പോ പിന്നെ കൊഴപ്പല്ല. ചാർജൊക്കെ അങ്ങനെ പോകും.
അതെ അതെ കറണ്ട് ആ കരന്റെ ആവശ്യം നേരത്തെ നമ്മള് നോക്കുക അപ്പൊ പിന്നെ വരന കാണാത്ത സമയം നേരവും പോയതൊക്കെ ഇപ്പളെ കാരം വല്യ വേജാറ് പിന്നെ എന്തൊക്കെയന്നിട്ട് തീരുമാനയോ ചായക്കടി എന്താ ഉണ്ടാക്കണന്ന്
വാട്ടാന് ഞാൻ വാട്ടിങ്ങാണ്ടാ ചുടല്
എന്ത്
ചപ്പാത്തി വാട്ടിയാണ് ചൂടും ഞാന്
ആഹ നല്ല പത്തിരിക്ക്
ഉം അല്ലെങ്കി ഇവിടെ പറ്റൂല ഒരു ബലാ ണ് പറഞ്ഞകാട് അല്ലെപിന്നെ ചൂടുല്ലട്ടിൽ നല്ല സോഫ്റ്റ് കാരാവ എത്ര ദിവസം വക്കാ
ഞാൻ അങ്ങനെ ആകുമ്പോ ചെലപ്പോ അതിനുള്ളത് പത്തിരി പൊടിയും അയി ൽ കുട്ടലാണ്
ആ അങ്ങനെ കുറ ആ നല്ല കളർ മറ്റ ഇണ്ടാവും ചപ്പാത്തിന്റെ കളർണ്ടാവല അല്ലേ
അല്ലല്ല ആ ചെറിയൊരു ബ്രൗൺ കളറ ആയിട്ട് അഹ ഇവർക്കും കുട്ടികൾക്കക്ക് ഇഷ്ടാണ്
ആ ഞാൻ പിന്നെ മൈദി ചപ്പതും കൂട്ടിക്കണ്ട ചൂടല്
ഉം എടി വേറെന്തെന്റെ കുട്ടിക്ക്‌ ഒനിക്ക് ബസ്സിന് പൈസയൊക്കെ എടുത്ത് കൊടുക്കട്ടെ, പിന്നെ വേറെന്താ ആഹ ആയിക്കോട്ടെ വിളിക്കോണ്ടു